ഹലോ
ആഹ ഇതാരഇത് വിളിക്കുന്നേ ഒത്തിരിനാളായല്ലോ
ആഹ നീഎവിടെ?
ഞാനന്റെമോളെ കുളിപ്പിക്കാൻ പോവായിരുന്നെടി..
ആന്നൊ അങ്ങനവാടീന്ന് വന്നോ?
ഈ അങ്ങനവാടിവിട്ടില്ലല്ലോടി അതിന് രണ്ട് വയസ്സല്ലേആയൊള്ളൂ.
ആഹ ഇല്ലിയോ ആശരിയാ
അപ്പൊഅ കുരുത്തക്കേടാടിയന്ന് കുരുത്തക്കേടാ..
ആഹ ഈ മഴയത്തെക്കെ മണ്ണിലോട്ടൊക്കെഎറങ്ങുന്നുണ്ടോ?
എന്തുവാടി.?
മഴയത്തും വെളിയിലോട്ടൊക്കെ എറക്കൊണ്ടോപുള്ളിക്കാരി?
അതേഉള്ളു അതേഉള്ളു അൻസർണയില്ലഒട്ടുംഅൻസർണയില്ല
ആഹ ശ്രദ്ധിക്കണംകേട്ടെ ഈ സമയത്ത് ഈകൊള്ളാത്ത വെള്ളൊക്കെ പിടിച്ച്പിള്ളേർക്ക്ങ്ങ് പനിയൊക്കിഇല്ലിയോ
കേക്കണ്ടായോ
ആ അവ്ടെ പേരെന്തോയ്ര്ന്നടി മറന്നു പോയത്ഞാന ചിന്റെപേര്?
ഇവിടെപേര് സഹറ സഹറാമറിയം..
ആഹഞാൻ അന്ന് കൊച്ചിനെകണ്ടില്ല്യ
പിന്നെനിന്നെ നമ്മള്കണ്ടിട്ട് പിന്നെഎത്രനാളായി കല്യാണംകഴിഞ്ഞ് പിന്നെന്തു കുഞ്ഞിന്റെ ഇതിനങ്ങാണ്ട് വന്നതല്ലിയോ ഇപ്പൊനിങ്ങളെവിടെ റഷ്യയിലാ ആണോ
കേക്കാവൊടി? ആഹ റഷ്യലാ അടുത്തമാസംവരും നാട്ടില്
ആഹ കുഞ്ഞന്എത്രവയസായി?
അതിനിപ്പോ ഒരുവയസ്സ് കഴിഞ്ഞ് ഒരുവയസ്സ്കഴിഞ്ഞില്ലാവക്ക് അവക്ക്നി അടുത്ത്നവംബറാആവുമ്പഴേഒരു വയസ്
ആണോ?
ആഹ ഓ കുസൃതി യാ അങ്ങ് വാശിയാടി എന്തിനും അങ്ങ് വാശിയാ ആ അന്നരവേഅങ്ങ് നമ്മളെന്തേലും പറയുന്ന അന്നേരേ ഒരു വയസാന്നെങ്കിലും കൈയിലിരിപ്പ് കണ്ടാ ഒരഞ്ച് വെയസിന്റെ ഉണ്ട്.
ആഹ് പിന്നെ നിങ്ങള് ഇന്നലെ എവിടെ പോയതാ എന്തോ സ്റ്റോറി കണ്ടല്ലോ ഞാന് ആഹ് നിങ്ങൾ ഇന്നലെ പിന്നെ എവിടെ സ്റ്റോറി പ്പ് കണ്ടല്ലോ എവ്ടെപോയത് എവിടെ ആയിരുന്നത്?
അത് ഇവിടെ റഷ്യയിലെ അടുത്തെ ഉള്ളെ ആയിരുന്നു അടുത്തുള്ളൊരു ഒരൂ സ്പോട്ടാണ്
ആഹ് പക്ഷെ നല്ല രസ ഉണ്ടടി അത് കാണാന്
അത് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഭയങ്കര തെരക്കായിരിക്കും. പിന്നെ നമ്മളിന്നലെ ഇവടെ വെറുതെയിര്ന്നിട്ട് ഇവളെയും കൊണ്ട് നമ്മൾ എടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഔട്ടിങ്ങിന് പോവും. അപ്പം നമ്മക്ക് ഇരുന്ന് സംസാരിക്കാൻ സമയില്ല ആഹ് ഞാൻ നോക്കണോന്ന് കര്തി പിന്നെ ഇവളെ ഇവടെ നോക്കി വേ വേണമെങ്കി ഇവടെ വേറെ നമുക്ക് ആയമാരെ നമുക്കിവടെ നിർത്താം പക്ഷെ നമ്മള് ഒരു വയസ് കഴിഞ്ഞ പോലും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ സച്ചിം പറഞ്ഞ് വേണ്ട പോവണ്ട ആഹ് അന്നേരം ഇനി ഇപ്പ നാട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോ അമ്മയെ വല്ല ഇനി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഇനി അമ്മയും കൊണ്ട് രാന്ന് കര്തി. കാരണം ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ വൈഫായ്ട്ടൊക്കെ നിക്കല്ലേ അപ്പൊ അമ്മയിവടെണ്ടെങ്കി അമ്മയെ ഏൽപ്പിച്ചിട്ട് എനിക്കും കൂടെ ജോലിക്ക് പോവാലോ
അത് നല്ലതാ. അപ്പ അമ്മയെയിങ്ങ് കൊണ്ട് വാഞ്ഞതെന്താടി അങ്ങ് അമ്മയും ജസ്
ആഹ് അതോണ്ടും കൂ ആഹ് അതുകൊണ്ടും കൂടിയാ ഇനിയിപ്പ ഞങ്ങളിനി ഇപ്പൊ ന്ന് നാട്ടിൽ പോയിട്ട് അമ്മ എന്തായാലും പാസ്പോർട്ട് ഒക്കെ എടുത്ത് വച്ചേക്കുവാ അപ്പൊ പിന്നെ കര്തി അമ്മെം കൊണ്ടുവരാന്ന് ആഹ് അതന്നെ ആഹ് ഇനിപ്പോ ഞാൻ എന്തായാലും അട്ത്ത മാസം നാട്ട് അന്നേരം അങ്ങോട്ട് വരാ നിങ്ങൾ ഇൻക്ക് അവളേകൂടെ ഒന്ന് കാണണം കുഞ്ഞിനേ ആഹ് വരും വരും നമ്മള എത്ര നാളായി നമ്മളാെന്ന് നേരി ട്ട് കണ്ട്ട്ട്
പിന്നെ നീ ഒന്ന് വിളിച്ചാ മതി കേട്ടോ നിൻക്ക് ഗോവയ് ക്കയും എല്ലാം ഉണ്ടാക്കി വെക്കാം
ആഹ് ആഹ് ഞാൻ വിളിക്കാടീ പിന്നെ ഇന്ന് എന്തുവായ്‌ര്ന്നു അവിടെ സ്പെഷ്യല്
ഇന്നിഇവിടെ ചിക്കൻ ബിരിയാണി ആയിര്ന്നെടീ ഔ യാ പിന്നെ ഇവിടത്തെ അപ്പർത്തെ ഒരു വീട്ടില് പാലുകാച്ചലാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇവിടെന്നും വെച്ചില്ല അപ്പൊ ബിരിയാണി കയിച്ചു
ആഹ് അങ്ങനെ
പിന്നെ അവിടെ എന്ത് വെച്ച് നിനക്ക് അവിട്ത്തെല്ലാം ഉണ്ടാക്കാൻ അറിയാവോ
ഇന്നാണെങ്കിൽ ഒന്നും നം നം എടാ നമ്മളവ്ടെ അവടെ വെക്കുന്നതിന്റെ കൂട്ടന്നും ഇവടെ അങ്ങനെ നമുക്ക് സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ലായിരുന്നല്ലേ അങ്ങനെ ഇന്ന് ഇവിടെ ന്യൂഡിൽസ് ആയിരുന്നു ആഹ് ന്യൂഡിൽസ് നുഡിൽസും ഒരു സുഷിയുണ്ട് അതുവായിരുന്നു
അഹ്ആഹ് സുഷി ആഹ് ഞാനും ഇങ്ങനെ പൊറത്തോട്ട് പോകാൻ നോക്കു പാടി എന്തേലും ഇതുണ്ടെ പറയണേ
ആഹ് ഇവടെ ഇവടെ പക്ഷെ അഫ്സൽക്കാക്ക് ഇവിടൊക്കെ വന്നഴിഞ് എന്തേലൊക്കെ നല്ല ഹോക്കുണ്ട് കട്ടോ അപ്പൊ അങ്ങനാന്ന്ണ്ടങ്ങി ഷാനൂന് ഇങ്ങോട്ട് സെറ്റിൽ ആവുന്നെ നല്ലതാ
ഉം ഞാന എന്നാ നോക്കട്ടെ നീ എന്തേലും ഉണ്ടേ
ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാ പക്ഷെ ഇനിയൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ
ഉം ഞാൻ നിന്നോട് നമ്മള് കോളേജ യുവൽസ് ഞാൻ പറഞ്ഞില്യോ.
ആ ഞാ ഷാ അന്ന് അന്ന് നമ്മള് കോളേജ് കഴിഞ്ഞിട്ടിപ്പോ എത്ര നാളെ അതുകൊണ്ട് ഇതാക്കി വിട്ടു പക്ഷെ എപ്പോഴല്ലേ അതിനെക്ക ഇപ്പം ആലോച്ചത്. എന്തായാലും നോക്കട്ടെ എന്തായാലും ഇതുണ്ടെങ്കി ഞാൻ പറയാം.
നിങ്ങളുടെ അപ്പറത്ത് വല്ല ഉണ്ടോ നോക്ക അപ്പുറത്ത് വല്ലാം വീട് വല്ല ഉണ്ടോ നോക്ക നിങ്ങളുടെ അപ്പുറത്ത്
ആ എടി ഇവിടെ മൊത്തം എടി ഞങ്ങൾ. ഇവിടെ എന്തുവാ രണ്ട് മൂന്ന് വില്ല മാത്രെ ഉള്ളൂ ഇച്ചരി ഇതാ ട്ടുള്ളത് അതായത് ഞങ്ങള് താമസൊള്ളത് പിന്നെ ഞങ്ങടെ ഞങ്ങളുടെ സെയിട്ൽ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വീട് കഴിഞ്ഞിട്ടൊള്ളൂരു വീട്. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ടിലത്ത് ഞങ്ങളുടെ സൈഡിലത്തെ വീട്ന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വീടാത്. ഞങ്ങള വീന്റെ നമ്മളെ ഒരേ സെയിം വീട് അങ്ങോട്ട് ഇങ്ങോട്ടു ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇവിടെള്ളൂ.
ആ എല്ല ചേട്ടനനിയന്മാര് വെച്ച പോലത്തെ.
ദന്നെ അപ്പൊ നിങ്ങൾക്ക് ഇനി പറയാ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടാലും മതി ഇപ്പൊ ഞങ്ങൾ വേണെ കൊടുത്ത് ല്ല നിങ്ങൾ വരുമന്ന് ഉറപ്പാണെങ്കിൽ ഞങ്ങള് കൊടു
ഞാൻ നീ എന്തായാല അതിനക ഡീറ്റെയിൽസ് എല്ലാം വാട്സആപ്പ് ചെയ്യ് ഞാൻ എന്തായാലും അവനോടൊപ്പം ചോ
ആഹ ഞാൻ ചോദിച്ചു നോക്കാ. കഥകുമ്പോ എനിക്ക് നിനകൊക്കെ ഒരുമിച്ചായാലും പോവു ചെയ്യും നമ്മുടെ ഫീൽഡ്‌ ഒന്നല്ലേ.
അത് എത്രായിടി നമ്മ് രണ്ട് എത്ര.
റെന്റ് എടി ഇതിപ്പോ ഞങ്ങളിപ്പ സ്വന്തമായിട്ട് ഇവിടെ വാങ്ങിച്ചേക്കുന്നെ. റെന്റ് എന്ന് പറയുമ്പോ അത് എനിക്ക് അറിയത്തില്ല റെന്റ് എന്തായാലു ഞാൻ ഇവിടെന്ന് ചോയി ചോക്കാട്ടെ ഇവിടെ ഞങ്ങൾ എല്ലാ ലാസ്റ്റ് വ ലാസ്റ്റ് മന്ത് ഞങ്ങൾ ഒരു ഡേ ദിവസം എവിടെ ഇങ്ങനെ മീറ്റി ഓടും പ്പ മീറ്റിങ്ങില്ലേ. ഒരു വ്യക്തിയുണ്ട് അപ്പാ ആ വ്യക്തിയോട് ഞങ്ങൾ ചോദിക്കാ. ഉ അപ്പം പുള്ളിക്കർ ഞ അത് ഇത് ഇത്രയും ഈ ഒരു ലാൻഡ് മൊത്തം ഒരാളുടെ. ഒരാളുടെ സ്വന്തോ അപ്പൊ ആ ആള് ഇവിടെ ഈ റഷ്യലില്ല അയാൾ വേറെ എവിടയോ ഒരു സ്ഥലത്താ. അപ്പൊ ഇതെല്ലാം നോക്കുവാ വേണ്ടയിട്ട് ഒരു അസിസ്റ്റന്റ് നിർത്തിയിട്ടുണ്ട് ആ പുള്ളിക്കാരന് ഇതെല്ലാം നോക്കുന്നെ. ആ അപ്പൊ ഞാൻ ആ പുള്ളിയോട് ചോദിക്കാം. നിങ്ങക്ക് ഇങ്ങനത്തെ താല്പര്യം ഉണ്ടയില്ലേ ഇല്ല ഇല്ല ഇല്ല മറത്തട്ടില്ല മറത്തട്ടില്ല ഞാൻ ചോദിക്കാ.
ഉം പിന്നെ കുഞ്ഞെന്തേ ഉറക്കവാന്നോ?
ആഹ ഉറങ്ങി കൊറച്ചു നേരം ആയതള്ളു ഉറക്കാൻ കടത്തിട്ട്.
ഉം അവനെന്തേ?
ആ കൊച്ചു പോയി ആ കൊച്ചിന് ആ കൊച്ചിനി ഇപ്പം നാലര മണിക്കൂറെ ഉള്ളൂ ഡ്യൂട്ടി. അം അത്പ ഇപ്പൊ വരും. വന്ന കൈഞ്ഞാ പിന്നെ ഈ പോയി പെൻ കൊച്ചിന്റെ കൂടാന്ന്. അവണ് അവന ഇത്രയും വഷളാക്കുന്നെ സച്ചിയാ.
ആഹ്‌ ഞാൻ പിന്നെ ഞാൻ വീട്ടിൽ ചുമ്മ ഇരിക്കുന്നവണ്ടേ. ഞാൻ പിന്നെ നമ്മുടെ പെരായുടെ മേടില് കുറച്ച്. വയ്യ കാ
ആഹ്‌ വല്യ എന്ത മറ്റേ ന വെജി ട്ടാ വെജി. ബിൾസ് ഇല്ലയോ പച്ചക്കറികവാല്ലേ.
ഉം.
നല്ല സ്ഥലം ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെയൊക്കെ വെക്കുന്ന നമ ഒരു ഉപകാരല്ല്യ ഇവിടെ പക്ഷെ എനി അങ്ങനൊന്ന് വെക്കാനുള്ള സമയം ഒന്നാമത് ഈ കൊച്ചു വന്ന് ആയം നോക്കണം കൊച്ചയുടെ കാര്യം നോക്കണം. പിന്നെ ഇവിടൊക്കെ നമ്മള് അത് അത്ര നമ്മള് ഇങ്ങനെ പരിപാലിച്ചില്ലെങ്കിൽ അതൊക്കെ പിന്നേെ മോശമായിക്കും
അതാ ഇവിടെ പിന്നെ ഞാനും പിന്നെ ഫ്രീയാണല്ലോ
ആഹ്‌ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെടികള ഇവിടെ നല്ല റോസും കാര്യങ്ങളൊക്കെ കിട്ടും അത് ഫുള്ളെ എന്റെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടി ായിുന്ന മെനഞ്ഞാന്നു
ആഹ ആഹ
ആഹ അത് ഇവിടെണ്ടായ പൂക്കൾ അത് മൊത്തം എന്റെ ഗാർഡന് ഇവിടെ ഫുള്ള്
ആ എന്തോ രസവാടി അത് കാണാന് നീത് പലതരം പൂവൊക്കെ ഉണ്ടല്ലോ അവിടെ ഇതൊക്കെ നമ്മള് പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോ ബുക്കിലെ
ഒട്ടിക്കുന്നത് ആ് നമ്മുടെ നെയിം സ്ലിപ്പിനല്ല നമ്മൾ ഒട്ടിക്കുന്നത് കറക്റ്റ് ആ തന്നെ അതൊരു മാറ്റവുംല്ല അതില് അങ്ങനെയുള്ള കുറ ഫ്ലവേഴ്സു ഇവിടെ ഉണ്ട്
ഉം അപ്പൊ ഞാൻ വിചാരിച്ചേ എന്തേലും ഈ ഷേർച്ചാറ്റ് റ്റ നല്ല ഇടത്തെ ആയിരിക്കും എന്ന
ഇല്ല നീ ഞങ്ങളുടെ വീന്റെ പുള്ളി ഇത് കണ്ടിട്ട് ല്ല അന്ന് ഞാൻ കാണിച്ചത് അത് നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ ഉള്ളതാ നമ്മൾ വാങ്ങിച്ചു കണ്ടമ്മ കൊറെ ഇത് ചെയ്തു.
ഞാൻ പിന്നെ വന്നിട്ടില്ലല്ലോടി.
ആഹ അതാ ഞാനെന്തായാലും നിന്നെ ഇനിപ്പ മറ്റെ മറ്റേ വീടിന്റെേയും കൂടെ എടുക്കുമ്പോൾ നമ്മള് രണ്ട് വീടിന്റെേയും കുടെയുള്ള ഫോട്ടോ കാണിച്ച് തരാം. അപ്പൊ നിനക്ക് മനസ്സില്ല പക്ഷെ എ എന്നെ ഞാൻ വെച്ചിരിയിക്കുന്നത്. ആ ഞാൻ വെച്ചക്കുന്നതിൽന്ന് പറ കഴിഞ്ഞാൽ കൊറച്ച് കൊറച്ച് ഫ്ലവേഴ്സേ ഉള്ളൂ ഫ്രണ്ടില്. പക്ഷെ മറ്റ് ചില വീടുകളൊക്കെ ഒന്ന് പോയി ഒന്ന് കാണണം ഇ നമ്മള് കണ്ണന്തലിച്ചു പോകുന്ന രീതിക്കുള്ള ള്ള പൂക്കളും കൊറെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്
ഉം ന്നിട്ട് ഞ
ങ്കിൽ നമുക്ക് ഒരുപാട് കാണാൻ കുറെ കാര്യങ്ങളുണ്ട്.
ഉ ഞാ പിന്നെ വീട്ടില് പിന്നെ മേളില് വളമൊക്കെ വിട്ട് അതൊന്ന് വള ഇപ്പോ കിളിച്ചു വന്ന്. നിനക്ക് പിന്നെ നീ ഇവിടെ ഉണ്ടെങ്കിൽ. അമ്മയ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം വഴുതനെങ്ങിയോ വല്ലതും ഉണ്ടെങ്കിൽ. വെഷം അടിക്കാത്ത വെഷം അടിക്കാത്ത എങ്കിലും തിന്നാലോള്ളൂടി.
ആ അത് തന്നെ കുഞ്ഞു ഉള്ളപ്പ നിനക്ക് അത് ഒരു ഉപകാരപ്രദം അവളെങ്ങനെ അവളെല്ലാം കഴിക്കുവോ അതോ അവക്ക് നിർബന്ധംണ്ടോ.
അവളൊന്നു കഴിക്കത്തില്ലടി.
ഓ
ഇപ്പോഴത്തെ ഇത് നിനക്ക് അറിയത്തില്ല. ഒന്നും കഴിക്കത്തില്ല.
ആ ണില്ലിയോ ഇ പിള്ളര് ഒക്കെ ഇങ്ങനെ വിടെ ഒരിക്കിന്ന വേണ്ട നിന്ന് എന്തന്ലൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് തിറ്റിപ്പിക്കും.
എനിക്കറിയത്തില്ല. പിന്നെ അവള് എങ്ങനുണ്ട്? എന്ത കല്ലൊക്കെയാ തിന്നുന്നേ കല്ലും മണ്ണും.
ഉ ഇവിടെ പിന്നെ കല്ലും മണ്ണും തിന്നാൻ വല്ലോ മൊത്തവും ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കുവ അവിടെ പിന്നെ അങ്ങനെ വെള്ളിലോട്ട്ന്നു ഇറ ഇറക്കുവാണേൽ നമ്മ സോക്സ് എല്ലാം ഇട്ടിട്ടേ ഇറക്കത്തോള്ളൂ.
ഉം പിന്നെ വേറെന്തോ ഉണ്ട്.
വേറെന്താ അവിടെ എങ്ങനാണ്. ക്ലൈമറ്റ് ഒക്കെ എങ്ങനാ?
എന്തുവാടി കേക്കുന്നില്ല.
നമ്മു
നിനകെന്തോ റേഞ്ച് പ്രശ്നാ തോന്നുന്നു. നീ ഒന്ന് കട്ടു ചെയിതിട്ടൊന്ന് വിളിച്ചേ.
ആ വിളിക്കാം വിളിക്കാം.